കേക്കണണ്ടോഹ് ഫ്രീ യല്ലേ ന ഫ്രീ ആ വിശേഷം നല്ല വിശേഷം. പ്രത്യേകിച്ച് അങ്ങനെൊന്നുമില്ല. ചായ കുടിച്ചോ
അഹ് ചായകുടി യൊക്കെ കഴിഞ്ഞു ഇഞ്ഞി ഉച്ചത്തേക്ക്ള്ളത് നോക്കണം. അവിടെയോ
ഉം ഇവിടെ ചായ ആക്കുണതേയു ള്ളൂ ഞാൻ ചായ കു ടിച്ചിട്ടില്ല ചായ ആക്കുന്നേയുള്ളൂ ഉച്ചയ്ക്കുള്ളതെല്ലാം പിന്നെ ആഹ ഞായറാഴ്ചായണ്ട് എല്ലാം എ ഴിച്ചില ഞായറാഴ്ച അല്ലെങ്കി ലേ എഴിച്ചില എനിക്ക് പിന്നെ ഇവിടെ പ്രത്യേകി ച്ച് അങ്ങനെ പണിയൊന്നില്ലല്ലോ എനികി പ്പോ എന്റെ കുഞ്ഞിനെ മാത്രം നോക്കി ക്കിയ മതി അപ്പൊ പിന്നെ പയ്യെ ഞാൻ ഒറ്റക്ക്.. അപ്പ ഞാൻയ്യെല്ലാം ആക്കും പയ്യെ ആക്കിയ മതി ആ ഇപ്പൊ ഇന്ന് ന്നെ ഹല്ലെങ്കിൽ എഴച്ചിലഇന്നപിന്നെ കൊറച്ച കൂടി എഴിച്ചില്ല
ആ അതെല്ലേ ആഹ് ഞായറാഴ്ച ആവുമ്പോ
ന്യൂസൽകണ്
എന്താ ന്നിട്ട് കടി യുണ്ടാക്കുന്നെ ചായക്കെന്താ കടി ഉണ്ടാക്കുന്ന
ചായക്ക്... പുട്ടും കടലക്കറിയാണ തോന്നുന്നു. അത് നല്ലൊരു കോമ്പിനേന ല്ലേ
ആഹ് പിന്നെന്താ നല്ല ടെ എനിക്ക് ഷ്ടാ ണ്
ക ടലറിയാ ആ നമ്മളെ കേരളത്തിലുള്ള മി മിക്കാ ൾക്കാർക്കും ഭൂരിഭാഗം ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടവു ള്ള കോമ്പിനേഷന പുട്ടും കടല കറീം അത് മറ്റേ ആ കടുത്ത ആ കറ കറുത്ത ഒരു കടല ണ്ടല്ലോ. ആ കടല തന്നെ വേണം അതിനെ ടേസ്റ്റ് ഉള്ളൂ മറ്റേ വല്ലി ആ മറ്റേ വലിയ കടല ഉണ്ടല്ലോ മറ്റേ വെള്ള കടല അത് ഏ കറിയാക്കാനുണ്ട് പക്ഷെ ആ അതിന്റൊരു ടേസ്റ്റ് കിട്ടത്തില്ല എങ്ങനെ നോക്കിയാലും പൊട്ടിന്റെ ടുത്ത് ആ ഒരു കടലേ ചേർന്നള്ളൂ. അ പിന്നെ അവര് ആഹ് ഉ ആഹ് തേങ്ങ അരച്ച ചേർക്കും വറുത്തരച്ച തേങ്ങ വറുത്തരച്ചിട്ട് ചേർക്കാറ പതിവ് വർ തിരച്ച തേങ്ങയും ചേർക്കും എന്നിട്ട് അവിച്ച് ഓൾറെഡി വെച്ചിങ്ങനെ പുഴുങ്ങിയ കടലല്ലേ അത് കുറച്ചുഎടുത്ത് അരച്ചു ചേർക്കും അപ്പൊ കൊറച്ചുകൂടി കട്ടിയാവും ക കുറുറു ആഹ് എനിക്ക്ങ്ങനെ ഇഷ്ടം
ഞാനും അങ്ങനെ ചെയ്യാറ ഒരു ഒ രണ്ട് സ്പൂൺ അരക്കും മിക്സില്
ആഹ് നല്ലത അങ്ങനെ ചെയ്യുന്നതാ ഏ ഏത് എ ടക്ക് എന്റെ ഒരു എന്റെ ഹസ്ബൻന്റെ ആണെങ്കിൽ ആഹ് ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കാൻ പോയി കടലക്കറി ഉണ്ടാക്കാൻ പോയിട്ട് ഞാൻ പറഞ്ഞ്തേങ്ങ അരച്ച് വെക്കണം ചലെ ടേസ്റ്റ് ഉള്ളൂ ഇയാള് പോയിട്ട് ഒരു ഒരു ഒരുപാട് കടല ഉണ്ടായിരുന്നു അതില് പകുതി കടലെടുത്ത് അരച്ചിട്ട് ആ അരച്ച കടല അതുപോലെ എടുത്ത് കറിൽ ഒഴിച്ചിട്ട് ഞാൻ നോക്കിയപ്പോം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ കടുകും വർത്തിട്ട് ണ്ട് ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കി വന്നത്തേമം ഇതേത് കറി ഇന്നെനിക്ക് വയറ്റിനല്ല അസുഖം പിടിക്കുംന്ന് ഈ ദോര പരീക്ഷണങ്ങളെ ഞാൻ പറഞ്ഞ ഇങ്ങനെ വർത്തെരിച്ചച്ചാ അതാ ടേസ്റ്റ് ആ കടലേൽ ഒരു ടേസ്റ്റ് അറിയണെങ്കി നമ്മള് വർത്തരച്ചീന്നെ വെക്കണം ആഹ് അവിടെ എന്താ സ്പെഷ്യല് രാവിലെ
ഇന്ന് ഞാന് ഞാൻ അന്നര ബിരിയാണി വെച്ചായിരുന്നേ അപ്പൊ അത് ബാക്കി ഉണ്ടേ അപ്പൊ ഇനി പിള്ളേർക്ക് ഉച്ചയ്ക്കെ അത് കഴിക്കൂലേ അപ്പൊ ഞാൻഓർത്തു രാവിലെ അവര് ബിസ്ക്കറ്റും ചക്കവറുത്തതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചു അപ്പൊ ഒന്ന് വെയിലായിട്ട് ഒരു പത്ത് മണിയ ആകുമ്പോ ബിരിയാണി ചൂടാക്കി കൊടുക്കാന്ന് കരുതി ആഹ് അപ്പൊ അതൊണ്ട് ഇന്ന് രാവിലെ പ്രത്യേകിച്ച ഉണ്ടാക്കിയിട്ടില്ല
കൈമ റൈസ് ആണോ യൂസ് ചെയ്യണ അതാ മറ്റേ വലിയൊരു ബസ്മതി റൈസക്കെ അതാണോ യൂസ് ചെയ്യണ
അല്ല കായ്മയല്ല ബസ്മതിയല്ല സാധാരണ നമ്മള് നെയച്ചോറ് ബിരിയാണിപ്പോക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ
ചെറിയ അരിയ
ആഹ് ചെറിയ അരി ഈ ചെന്നൈ ഇന്ത്യ ഗേറ്റ് പല ടൈപ്പ്ണ്ട് പേരുകളൾണ്ട്
ആഹ് ജീരക റൈസ് ല്ലേ
അല്ല ജീരക റൈസ് വേറെ ജീരക റൈസ് ന്ന് പറയുന്ന ചെറിയ അരിയായിരിക്കും അതില് പെട്ട അരി തന്നെയാണ് ഒരു ഞാന് കിലോ എൺമ്പത്തഞ്ച് രൂപ ഒക്കെ ആ അങ്ങനത്തെതാണ് ഉപയോഗിക്കണ
ഹെ ഹെ ഹെ ഞാൻ ഇതുവരെ ബിരിയാണി വച്ചിട്ടില്ല എന്റെറെ അമ്മ വ എന്റെ അമ്മ വെച്ച് തരലുണ്ട്
അതെ ആ ഇഷ്ടായിരിക്കും
ആഹ്
ഉം നല്ലതാണ് ഇവിടെ പിള്ളേർക്കേ ഇന്നലെ സ്കൂ പിന്നെ ശനിയാഴ്ചയല്ലേ ക്ലാസ്സില്ലല്ലോ അത് നമുക്ക് പെരുന്നാളിന് നമുക്ക് ഇറച്ചി കിട്ടുവല്ലോ പെരുന്നാൾ ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പൊ നമ്മക്ക് ഇങ്ങനെ എറച്ചി കിട്ടും അത് കുറച്ച് കൂടുതൽ ഉണ്ടാവും പിന്നെ ഞാൻ വീട്ടിലൊക്കെ പോയി വന്നത കൊണ്ട് അത് എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ ഇന്നലെ അത് കുറച്ച് ലാസ്റ്റ് ബാക്കിണ്ട ഞാൻ വിചാരിച്ചു എന്നാ ബിരിയാണി വെക്ക വിചാരിച്ചു ബീഫ് ഉ
നിങ്ങക്ക് പെരുന്നാളൊക്കെ നല്ല ആഘോഷണല്ലേ
ആഹ് പിന്നെ
ആഹ് ഈ ഏഹ് മലബാർ സൈഡിലോട്ട് ഏറ്റോം കൂടുതൽ ബിരിയാണിയാ ഞാൻ ഞാൻ ഞാന് ആഹ് മലബാർ സൈഡിലൊള്ളല്ലേ ഞാൻ അപ് അപ്പുറത്തുള്ളതാ ഞാൻ അപ്പറത്തുള്ളത
ആഹ് അത് ശെരി ആഹ്
അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കു നമ്മുക്ക് നമ്മള അങ്ങോട്ടല്ല വലിയരി ബിരി വലിയ അരിയ ബിരിയാണി വെക്കറെ അപ്പഴ് ആഹ് അപ്പഴ് എനിക്കി ഇങ്ങോട്ട് ഈ മലബാർ സഡിലോട്ട് വന്നിട്ട് ഈ ചെറിഅരി തീരെ പറ്റണ്ല്ല പിന്നെ ആഹ് ഏഹ് അവ ബിരിയാണിലും ഇത് വറുത്ത ചിക്കനാകൂടുതൽ കറി വെച്ചിട്ട് ബിരിയാണി മസാല ആക്കല് എനിക്ക് അത് ഒട്ടും പറ്റ്ണ്ല്ല ആഹ് ഇണ്ട് പക്ഷേ ടേസ്റ്റ് ഉണ്ട് ഇല്ലന്നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മളാ ഒരു രീതിയി കഴിച്ചു കഴി ച്ച് വന്നിട്ട് പെട്ടെന്ന് ഒരു ടെ ഏഹ് ഇങ്ങനെ മാറുമ്പഴത്തേക്കും അസെപ്റ്റ് ചെയ്യാൻ പ റ്റൂല ഇയ്യോ നമ്മളെ ബിരിയാണി ഇങ്ങനെ അല്ലല്ലോന്ന് പറയും
ആഹ് അഹ് നിങ്ങള് ബസുമതി അരി വെച്ചിട്ടാണോ ചെയ്യുന്നെ
ആഹ് നാമ്മൾ മറ്റേ ബേസ് ബസ്മതി റൈസ്‌ ഇന്ത്യ ഗേ റ്റാകത്തെ അഹ അതുപോല്
അതും ചെയ്യും അതു വെ നമ്മൾ വെക്കും പക്ഷെ എന്താണ് അധികം ഞാൻ ഈ ചെറിയ അരി വെച്ചിട്ടാ ചെയ്യാ ബസ് മതി ഞാൻ മന്തി ഉപയോക്കാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്
അഹ് അഹ് അഹ് മന്തിയൊക്കെ വീട്ടിലുണ്ടാക്കും
ആഹ്
ആഹ് ആഹ് അഹ് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ് ട പക്ഷേ ഞാൻ കുഞ്ഞി ഒള്ളോണ്ട് ഞാൻ ഒന്നിനും അങ്ങോട്ട് ചാടാറില്ല കുക്കിംഗ് എനിക്ക് ഇഷ് ട ഞാൻ പുതിയ പുതിയ കാര്യങ്ങള് എനിക്ക് യൂട്യൂബ് നോക്കി ചെയ്യാനും മറ്റെ ഷാമിസ് കിച്ചൺന്ന് പറട്ട് യൂട്യൂബിലൊരു ചാനലുണ്ട് അവരെ ഫുഡ് ഏഹ് റെസിപ്പി എല്ലാം എനിക്കിഷ്ടവാ നല്ല ടേസ്റ്റാ ഉണ്ടാക്കാന എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുഡിങ് ഉണ്ടാക്കാനാ പുഡിംഗ് ഉണ്ടാകാനാ എനിക്ക് ഏറ്റോം ഇഷ് ട്ട് അത് നല്ല രസം പുഡിംഗ് ഉണ്ടാക്കി സെറ്റ് ആവുകയും ചെയ്യും
ആഹ് അതെ ആഹ് എന്തൊക്കെ പുഡിംഗ് ഉണ്ടാക്കും ഏഹ് ആഹ്
ഞാ ഏഹ് ഞാന് ഞാൻ ഇല്ലെ ഞാന് ഈ എടക്ക് മറ്റേ കാരമൽ പുഡിംഗ് ചെയ്തിട്ടുണ്ടാരുന്നു ഒരു രണ്ടാഴ്ച മുമ്പ് ആഹ് പിന്നെ അയിന് മുമ്പേ ഒരു കോഫി പുഡിംഗ് ചെയ്തിട്ടുണ്ടാരുന്നു പിന്നെ ഒരു ചോക്ലേറ്റ് പുഡിങ്ങും ചെയ്തിട്ടുണ്ടായി ആഹ് ഇത്രം ചെയ്തിട്ട് ഈ മൂന്നണേ ചെയ്തിട്ടുള്ളൂ ആ ദ്യയാട്ട് ചെയ്യണത അപ്പൊ അടുപ്പിച്ച് അടുപ്പിച്ച് ആദ്യം ഉണ്ടാക്കുന്ന ഒരു വെറിയിൽ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യും നല്ല രസരിക്കും ആഹ് ഫുഡിംഗ് ഉണ്ടാക്കനാല്ലേ ആഹ്
ഫുഡിങ് ഉണ്ടാക്കാൻ വല സാധനം ഒന്നും അധികം വേണ്ട പെ
വേണ്ട പെട്ടെന്ന് ആഹ് പെട്ടെന്ന് അവാണ എന്തെങ്കിലും റെസിപ്പീസ് വെച്ചിട്ട ആക്കിയ ഒള്ളൂ ചിലതിൽ ഏഹ് ബ്രെഡ് ഒക്കെ വേണ്ടു ബ്രെഡ് ഒക്കെ വേണ്ടു ചിലതിൽ ബിസ്ക്കറ്റ് മതിയാവും ഞാന് ഒ ഒരു ഓറിയോബിസ്കറ്റ് വെച്ചിട്ട് ഒരു പു സിംങ്ങ് ഉണ്ടാക്കി. അത് ആദ്യമായിട്ട് എന്റെ ട്രൈ ചെയ്യ. എനിക്കത് അത്ര അങ്ങോട്ട് സെ സെറ്റയില്ല പക്ഷെ ഹസ് ഹസ്‌ബന്റ് എല്ലാം ഉണ്ടാക്കുമ്പോ ഇതൊക്കെ വേണം. വെറുതെ പരീക്ഷിക്കണോ എന്നല്ല ചോദിക്കന്നിട്ട് ആ, ഉണ്ടാക്കി വെച്ച സാധനം ആദ്യം ഒറ്റേ ചക്കക്കൂട്ടം കണ്ട പിള്ളേരൊപ്പ കണക്ക് ഓടിച്ചെന്നിട്ട് തിന്നണത്. അവരെന്നെ ആ, ആം. ആം. അതൊരിഷ്ടാ എനിക്ക് ഏയ്‌ എനിക്ക് പ്രഗ്നൻസി ട്രയൽസ് ടൈമിൽ ഇതുവരെ എനിക്ക് മധുരം ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴ എനിക്ക് മധുരം ഇഷ്ടം. ഇപ്പോ എനിക്ക് കേക്ക് ചോക്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങള ഇഷ് ഇഷ്ട്ടം ഞാൻ എപ്പോഴും പറയും എനിക്ക് മധുരം വേണം മധുരം വേണം എന്ന് അപ് അപ്പോഴും പറയും എന്റെടുത്ത് ഇൻസ് ഇത് ഷുഗർ എങ്ങാനും കൂടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് ഈ പ്രഗ്നൻസി ടെയ്മിൽ ശ ഇത്ര ഞാൻ ഈ നമ്മള ഈ ആറാം മാസം ഒരു ചെക്കപ്പ് ഉണ്ടാവല്ലോ? ആറാം മാസത്തെ ആ ചെക്കപ്പിന് ഈ അവര് എന്റെ അടുത്ത് പറയും എന്റെ അടുത്ത് ഡോക്ടർ പറയും എല്ലാ ആഴ്ച്ചയും ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് കാണിക്കണോന്ന് പറയെ അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നാ ഒരിക്കേ ഈ ആറാം മാസത്തേക്ക് അമ്മ എല്ലാർക്കും ഷുഗർ ലെവൽ അങ്ങോട്ട് മാറൂല്ലോ? അത്രയും നാൾ കുറഞ്ഞിരുന്നാലും ആറ് ഒക്കെ കഴിയുമ്പഴത്തേക്ക് ഷുഗർ കൂടുല്ലോ? അപ്പോ എന്റെടുത്ത് പറയും ആറാം മാസത്തെ ഷുഗർ ടെസ്റ്റ് ചെയ്ത് വരാൻ ഞ അതിന് തലേന്നിരുന്നിട്ട് ഒരു വലിയ പെട്ടി ബോംബി മി മിട്ടായി തിന്നിട്ടാ പോയെ എനിക്ക് അതിഷ്ട്ടാ എന്നിട്ട് ഇനി ഇനി യ്ക്ക് ഷുഗർ കൂടിയിട്ടില്ല. ലെവലായിരുന്നു. കൂടിയിട്ടില്ലായിരുന്നു. അപ്പോ എനിക്ക് അതിശയായി അതോണ്ട് എനിക്ക് അഹങ്കാരയി എനിക്ക് ഷുഗറൊന്നും വരത്തില്ലാന്ന്
അഹ, അഹ, അഹ.
ഒരു മധുരടുത്ത് കഴിക്ക് എനിക്കതന്റെ അഹങ്കാരം അപ്പഴേ നമ്മള ന എപ്പ എ എനിക്ക് എന്റെ ആ ഫാമിലിൽ എന്റെ അമ്മാമ്മയ്ക്കൊക്കെ ഷുഗറുണ്ട്. അപ്പോ നമ്മക്കും ഇപ്പം പാരമ്പര്യ അനുസരിച്ചാണെങ്കിൽ ചിലപ്പോ എനിക്ക് കിട്ടാൻ ചാൻസ്ണ്ട് പക്ഷെ നമ്മള് കഴിക്കണ ഫുഡില് ഇന്ന് കഴിക്കണ ഫുഡും പിന്നെ ഇൻസുലിൻന്റെ അളവ് അതൊക്കെ നോക്കിയാൽ മതി അങ്ങനെ അങ്ങനെക്കെ ഒരു വിധം നമുക്ക് ഷുഗറിനെ നിയന്ത്രിക്കാം. അതൊണ്ട് എനിക്ക് വല്ല്യേ പേടിയില്ല. അതൊരു ലൈ എനിക്ക് അഹങ്കാരാ അതൊണ്ട് ഷുഗർ വരത്തില്ലാന്ന്.
വരത്തില്ല. ആഹ്
നിന്റെ സംസാരം കേട്ട കെട്ട പ്പളെ എനിക്ക് തോന്നി മധുരം ഇഷ്ട്ടാണ് ന്ന്. എനിക്കിഷ്ടല്ലാട്ടോ? പുഡിങ്ങൊന്നും ഒട്ടും ഇഷ്ടല്ല.
ആ, എനിക്ക് ആദ്യം ഇഷ്ടല്ലായിരുന്നു. എനിക്ക് നമുക്ക് ഓരോ നേരത്തും ഓരോ നേരത്തെ ടെേസ്റ്റ് ബഡ്സ് ഇങ്ങനെ മാറി മാറി ക്കൊണ്ടിരിക്കും. എനിക്ക് ഓരോ നേരത്തു ഓരോ ഒരോ തായിരിക്കും ചെല നേരത്ത് എനിക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ആഹാരം വേണം. അപ്പോ ഞാനീ ചിക്കൻ കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് സ്പൈസി ആക്കും. എന്റെ ഹസ്‌ ഹസ് ബന്റിന് പറഞ്ഞ സ്പൈസി തീരെ പറ്റത്തില്ല. നമ്മളെ നാട്ടിലോട്ടല്ല സ്പൈസസ് ഒരുപാട്ട്ടും. മറ്റേ മാ മസലാസ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചേർക്കാറുണ്ട്. പക്ഷേ ഇങ്ങോട്ട് ഏ ഹസ് ഹസ്ബന്റിന്റെ വീട്ടിലൊക്കൊണെങ്കിൽ സ്പൈസസ് കൊറച്ച് സ്പൈസസ് കൊറച്ച ചേർക്കാറ്. അങ്ങനെ അപ്പോ എനിക്ക് സ്പൈ സ്‌പൈസി എനിക്ക് ഭയങ്ക ഇഷ്ട. പക്ഷെ പിന്നെ പിന്നെ ആവു മ്പോ പിന്നെ കൊറച്ച് കഴിയുമ്പോ എനിക് സ്വീ നസ് അതായിരിക്കും കൊറചൂടെ താല്പര്യം ഏ മധുരൊ എനിക്ക് കൊറചൂടി താല്പര്യ ആവും
അതെനിക്ക് തോന്നണേ നമ്മടെ ശരീരത്തി ത്തില് വെരുന്ന എന്ത് മാറ്റങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ഈ ടേസ്റ്റ് മാറുന്നത് ന്
ആഹ് അതെ അതെ ശരിയാവും
ത്തിലെന്തെങ്കിലും അത് വിറ്റാമിനോ കാൽസ്യോ അല്ലേ ഹോർമോണുകൾക്കൊക്കെ എന്തെങ്കിലും ചെയ്ഞ്ച് വരുമ്പളാണ് നമുക്ക് ഈ മധുരം കഴിക്ക അല്ലെങ്കി ചെലർക്ക് എരിവ് കഴിക്കാനൊക്കെ ഓരോ ശരീരത്തിന്റെ തിനനസരിച്ചാണ് ആ വെരുന്നത് എനിക്ക് എനിക്ക് പൊതുവേ മധുര ഇഷ്ടല്ല
ഉം ചെല നേരത്ത് ഒന്നുംഏഹ് ട്ടെ മധുരം വേണ്ട ആഹ് ഈ സ്പൈസി വേണ്ട ഇതിനടയ്ക്ക് മയ്ൽട്ടായിട്ട് നിക്ക്ണ ഫ്ലേവറായിട്ടുള്ള സാധനങ്ങള്ണ്ടല്ലോ അതായത് ഒരു മധുരവും എരിവെ ഒന്നുല്ലാത്ത ആ ആഹാര സാധനങ്ങളുണ്ടല്ലോ അതൊക്കെയായിരിക്കും ചെല നേരത്ത് താല്പര്യം ഒന്നും വേണ്ട എനിക്ക് അത് മതിന്ന് പറഞ്ഞഞ് നിക്കും പിന്നെ ആ നേരത്തെ എനിക്ക് ഈ ചെറിയ സ്നാക്സ് ആയാലും ഫുഡ ആയാലും ഒന്നും എനിക്ക് പൈസ വേണ്ട സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങള ഒന്നും വേണ്ട ഇതിന്നെ മതിയാവും
ഉം
ആഹ്
വേറെ എന്ത്വന്നാ പിന്നെ വിളിക്ക എന്താ കോള് വ വരുന്നുണ്ട് കോള് വരുന്നുണ്ട്ന്ന പിന്നെ വിളിച്ചാലോ
ആഹ് ശരിയെന്നാ ശരിയെന്നാ ഓക്കെ